ആ
കേക്കുണി ല്ലേ
ഇതില് ടൈം കാണണില്ല
ആ ടൈംമേ അങ്ങ കണ്ടോളു ഒന്നും പറയണ്ട
ഉം എന്താണ് ഭക്ഷണം കഴിച്ചാ
ആവ ഷണം കഴിച്ചു
ഉം കുട്ടികളൊക്കെ സ്കൂള് പോയില്ലേ
കുട്ടി കളൊക്കെ പോയി എന്റെ ചെറക്കും പോയില്ലേ
ഉം പോയിണ് ഒക്കെ എല്ലാരും പോയിണ അവർക്ക് നേരത്തെ ബസ് വരും ഏഴേ മുക്കാലിന് അവരെ ബസ് എത്തുമ മോളെ
മയണ്ടവിടെ
നല്ല മഴ ഉം രാവിലെ തുടങ്ങിയ മഴയാണ് ഉം
ബടിയ ആതന്നെ നല്ല മഴയെ
നല്ല മഴയുണ്ട്ല്ലാ ഇ ത് സാധാരണ സ്‌ സ്കൂള് തുറക്കണ സമയത്ത് തന്നെയാണല്ലോ ഈ മഴയ ഉണ്ടാവല് ഉം അപ്പൊ ഇനി എപ്പളാ വരിയാ മക്കളൊക്കെ എപ്പള
ഓല് ഇന്നും എല്ലാവർക്കും വൈകുന്നേരം വ രണ്ട്
ഫസ്റ്റ് ആയിട്ട് ഇന്ന വൈ ക്കുന്നേരം വരെ
ആ ഇന്നലൊക്കെ ഉച്ചവരെള്ളൂയ്നി
ദിവസം മാത്രമേ ഉള്ളൂ ഉച്ചൊക്കെ വിട്ടിട്ടുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ വൈകുന്നേരം വരക്കെ നാലര ആവും വീട്ടിൽ നാലേമുക്കാലൊക്കെ ആകും വീട്ടിലെത്താന് ഉം
വേറെ എന്തൊക്കെയ ഭക്ഷണം കഴിച്ചില്ലേ
ഭക്ഷണം കഴിച്ചിട്ടില്ല ഓന് പള്ളിയിൽ പോയിക്കാണ് കുട്ടി വരട്ടെ അവന് ചോറന്നും സ്കൂളന്ന് വരിലാണേ ഉം ഇപ്പ വന്നാണ്ടടെ പള്ളിയി പോയിണ് ഇനിയിപ്പോ വരും എന്നിട്ട് ചോർന്നിട്ട് പോണം
ൽന്റെ ജോലിയൊക്കെ എന്തായി
എന്റെ ജോലി തന്നെ സാലറി കിട്ടാല എച്ച് ആർ വിളിച്ചിന്നു എച്ച് ആർ വിളിച്ചാണ്ട് പറഞ്ഞു എന്താണ് സാലറി കിട്ടാൻ ലേറ്റ് ആകട്ടോ അപ്പ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതൊണ്ടാണ് ഈ കമ്പനി റിയ പ്പൺ ചെയ്ത് ജി സി സി തന്ന ഇപ്പോൾ അത് അവിടെ നമുക്ക് മെയിനായിട്ട് വെക്കേഷൻ വർക്ക ആയിരുന്നു വെക്കേഷനിലുള്ള പല കോഴ്സുകൾ ഇംഗ്ലീഷിൽ മലയാളത്തിലൽ അറബിയിലൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് പിന്നെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പിന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ഇംഗ്ലീഷ് കോഴ്സ് ഒക്കെ ആരുന്നു ഇപ്പ അത് സ്കൂള് തുറന്നപ്പോം അതിന് വലിയ ചാൻസ് ഇല്ല എല്ലാവരും സ്കൂള് പോയില്ലേ ഇനിയിപ്പോ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ ഇങ്ങനാണ് ഒരു നോക്കണുന്നത് പക്ഷേ നമ്മള ഇവിടെ ഉള്ളവർക്കൊന്നും ഇപ്പോ അത് ആയിട്ടില്ല അപ്പം ഇ ജി സി സി കൺ്രിയിൽ അതായത് ഗൾഫ് കൺട്രിക്കൊക്കെ നമ്മളത് ഇത് മെച്ചമായിയി ചെയ്യണള്ളു അപ്പൾ അത് റണ്ണിങ് ആകും നമ്മള ഇനി വർക്ക് ഉണ്ടാവുള്ളു ഇപ്പൾ ലീഡ്സുകളൊന്നുമില്ല ലീഡ്സ് വന്നാലാണ് നമുക്കവിടെ വർക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് ഓരോ ദിവസം ഹൺഡ്രഡ് ലീഡ്സ്ക്കെ ഒരു തരില്ലേ ഇപ്പം ലീഡ്സ് ഇല്ലാത്ത കൊൊണ്ട് പണിയില്ല അതുകൊണ്ട്പ്പോ ആ വർക്കല്ല ഓഫീസിലൊന്നും പഴില്ല അപ്പൊ അതാണ് അപ്പ അത് റണ്ണിങ് ആയി കഴിഞ്ഞാല് വിളിക്കണ്ട അപ്പൊ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്നി
ഏ
ഉം ആദ്യ എടുത്ത പൈസ
അൻ്റെ എന്താണ് കുഴിച്ചിട്ടൊക്കെ എന്തായി
എന്താണ് കൊഴപ്പില്ല റംമ്പുട്ടാനൊക്കെ നിറയ കായുണ്ട് എടെ നല്ല രസവുണ്ട്
ഹോ തന്നേ
നല്ല ടേസ്റ്റ്ണ്ട് ഞാൻ മോന് കൊടു മോന് കൊടുത്തയച്ചേ ഉം ഉം റപുട്ടാനും മാങ്ങി ഒക്കെ ജംഷിയാന്റെ ഹസ്ബന്ഡ് പോയി ഒരു മാസത്തെ ലീവിന് പെരുന്നാൾ ലീവിന് വന്നീനല്ലോ പോയപ്പോ ഞാറംമ്പുട്ടാനും മാങ്ങേക്കെ കൊടുത്തയച്ച് നല്ല ടേസ്റ്റ്ണ്ട് ഐ അതെ സാധാരണ റംബുട്ടാന്റെ പോലങ്ങനെ കോയമ്പു പോലത്തെ അല്ല പൊളിച്ചടുക്കാൻ പറ്റണ ടൈപ്പ് കൊല്ലിയിലന്നും കുടുങ്ങൂല ആ എൻക്ക് പേടിയനി റംകുട്ടാന നമ്മുടെ കുട്ടുന്റെ വായില് കുടു തൊണ്ടയിൽ കുടുങ്ങിനു എന്നിട്ട് ഞാന് ക
ഇവിടെടി എന്റെ മൂത്തച്ഛൻന്റെ അവിടെ ഞവല് ഇഷ്ടംപോലെ ഉണ്ട എടി
അത് ആഹ് ഒരു മുന്തിരി പോലത്തല്ലേ ആഹ് വലക്കസല ആഹ് ആഹ് ആഹ്
ഞാവല് എത്രവാ റ്റാണെന്നോ? ന്റെ കുട്ട്യാളും ഓരെ കുട്ട്യാളും ആ കൂടിയാണ്ട് വിറ്റീന്.
ആഹ് അത് ചെല സ്ഥലത്തൊക്കെപ്പോണ്ടല്ലോ ഞാവൽപ്പയം വിക്ക്
ഡീ എത്ര പവനാ? പൈസൊക്ക വിറ്റ്ന്നോ? ഇവിടെ റോട്ടില് കേറി ഓല് ഇപ്പ അ ചെറിയ കവറ് വാങ്ങിയാണ്ട് അയിലാക്കും എന്നിട്ട് ഇരുപറുപ്യക്കും മുപ്പറുപ്യക്കും ഓരോ കവറ്.
സൺ‌ഡേ സൺഡേ. ഓനിന്ന് ബിരിയാണി വലുതെ
അതൊന്നും പറയണ്ട ഉം വേറെ സൗണ്ടൊന്നും പറ്റ് റ്റൂലാ.
ആഹ് ഓക്കെ. ഉം പിൻ എന്താണ് അപ്പ അങ്ങനെ നല്ല ടേസ്റ്റ്ണ്ട് ഞാൻ ഇത് റമ്പുട്ടാൻ നല്ല ടേസ്റ്റ്ണ്ട്. പിന്നെ എന്ത്ണ്ട്? മാങ്ങക്കെ കഴിഞ്ഞു. തൈകളൊക്കെണ്ട് പക്ഷേ കൃഷിയൊക്കെ പോയി.
അഹ് ആഹ്.
കൃഷിക്കെ പോയി.
ഇന്റെ മിറ്റക്കടി നാം പത്തിസായപ്പോത്ത്ന് മിറ്റൊക്കെ പുല്ലൊന്തൊലൊട്ത്തി. എടി മിറ്റടി അട്ച്ച് ഏ ഞമ്മളെ മാതിരി ആരാന്നും
അനക്കറിയോ ഞാന് ഇപ്പം മി ഇന്നലേം മിനിയാന്നോടിം കൂടിട്ടാണ് ൻ്റെ മുറ്റം റെഡിയാക്കിത്. എന്തോ ഒരു പുലാ ഇത്ല്ലേ എത്താണൈന് പറയാ ഒരു തുക.
ആ കഞ്ഞിത്തുക.
അപ്പ അത് ആകെങ്ങട്ട് നർഞ്ഞ്ട്ട് ആകെ നറഞ്ഞീന്നു. ഒരു സൈഡ് മുയുവൻ ഇന്നലെ ഇതാക്കി. ന്റെ മൂത്തച്ഛന്റൊടെ കട്ടട്ണ്ടെടീ. വല്യ കട്ട. ഗേറ്റിന്റെ അവ്ട്ത്തെ അ ആഹ് മറ്റ റോഡ് വിരിക്ക നല്ല ആഹ് ആഹ് ഗേറ്റിന്റെ അട്
ആഹ്
ഇനിയിപ്പ അങ്ങനെ പുല്ലെര്ണ പേടില്ലാ
അന്റെ പയറും ചീരെക്കെ കയ്ഞ്ഞോ
ചീരണ്ട് പയറൊക്കെ പോയ് പയറ്ന്റെ അവ്ടെ ഞാന് എന്താണ് താക്കി മാെളക്ൻ്റെ തയ്യെച്ച് അതന്ന് വെച്ചി പഷെ ഇപ്പോ അ അത് നല്ല ഉണ്ടമൊളക് നീലമൊളക് നീളള്ള മൊളക ക്കെണ്ട് പല കായ് വന്നപ്പം പല ടൈപ്പില്ള്ള മൊളകാ
ആഹ ആഹ
ഉണ്ട മുളകുണ്ട് പച്ചി ഇണ്ട് വൈലറ്റ് ഉണ്ട്
ആ വൈലറ്റ് മുന്തിരി ആ പോലത്തെ ഉണ്ടാവും
ആഹ് ആഹ് ആഹ അതിന്ത ഉണ്ട് കൈണ്ടായി ഉ
പിന്നെ ഇത് കഴിഞ്ഞ കഴിഞ്ഞാലേ ഒരു റേ ഒരു അഞ് റേറ്റ് കൊടുക്കാൻ പറയാ അപ്പൊ ഒരു ഒന്നോ രണ്ടോ മൂന്നോ അഞ്ച് എന്ന നമ്പർ കൊടുക്കണ്ടിട്ടോ
പിന്ന
ഉ പിന്നെ വേറെന്താ
വേറെന്താ അപ്പൊ അങ്ങ ഭക്ഷണം കഴിച്ചത്
ഉ ഭക്ഷണം കഴിച്ചു പുളിക കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ആ അയിപ്പ വന്ന് വിളിച്ചിയാ അ ഉർഗിയ പിന്നെ ഒക്ക വിച്ചാണ്
അയിന് എന്താ പേണി അയിന് എന്താ പേണി ഇപ്പോ
അത് കടന്ന മബൈയിലാണ്
എല്ലാരും പേണ കഴിഞ്ഞപ്പൊ
കഴിഞ്ഞ്
ഇനി വൈകുന്നേരം കുട്ടികള് സ്കൂൾ ന്നിട്ടാ പോവാ
അല്ലല്ല അത് ഇച്ച് വൈകുന്നേരത്തിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയ വക്കും എന്നിട്ട് പോകവും
ഉം ഉ ശരി
പിന്നെ വൈന്നേര്ത്ത് വന്നാ കുട്ട്യേളൊക്കെ അഹ്‌ വൾബി ബേയ്ച്ചുലേ പിന്നെ അപ്പോത്തിൻ വല്യോള് വര്വോല്ലോ
ഉം ഉം ഉം കുട്ടി ഒർങ്ങോ രാത്രി അനിയത്തി അയുടെയാണ്
ഉം ഓള് അയു ഓഫീസിന്ന് കയിഞ്ഞാ ങ്ങട്ട് വര്ലാ ഇപ്പോ കൊർച്ചിസം രാത്രി ഒരാളായ്ക്കോട്ടെ ത് അസീന്യോ ആ ആ
ഏ അയ്ശെരി
ആ കുട്ട്യ ഒർങ്ങും വേം എടി കൊയപ്പൊന്നൂല്യാ ഓൻ പാലുട്ച്ചാൻ നീച്ചുംന്നൊള്ളൂ അല്ലാതെ ഹ് ഇങ്ങനെ കരഞ്ഞ്കാണ്ട് ഒർ ക്കത്തിനൊന്നും കൊയപ്പൊന്നും വന്നിട്ടില്ല ഇത് വരെ അന്തിക്കൊക്കെയ് പകലും ഒർങ്ങും അന്തിക്കും ഒർങ്ങും എ ഓളെയ്ട്ട് ന്നാണ് ആൾ ഇല്ലാത്തീൻ പടച്ചോനെ ഒര് ദ്എയ്ക്കാരം വരേ ഏ
ന്നോട്ടെ
അ അ അതെന്നെ അപ്പൊ
ഉം
ആള്ണ്ടാവുമ്പോ ഇട്ക്കാനും ആളും നോക്കിക്കാനും എന്തൊക്കാ ആളുംള്ളോ ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ അതോണ്ടെയിക്കാരം പട്ച്ചോൻ ഇപ്പോ ഉം ഉം
ഇപ്പ അഞ്ച് കോളും അൻ്റെയ്ക്കെന്നെ ചെയ്യേ
അഹ്‌ ഒന്നും പർ ആ ആ ആ
ഇവടെ സൗണ്ട് ഒക്കെ വേറെ ഡിസ്ട്രാക്ഷൻ വെര്ണ്ട് ഉം ഉം ഉം ഞ് കൊർച്ചേരം കയിഞ്ഞ്ട്ടാക്ക ഇത് ടൈം ആയിനാവോ ലെ
ആ ആയ് ആയിട്ട്ണ്ടാവും ന്നാ ആയിക്കോട്ടെന്നാ
ന്നാ ശരിയേ
ഉം ഇജ് കട്ടാക്കിയാണ്ട് ത് കൊടുക്കേ
കോൾ വിച്ഛേദിക്കണമെന്ന് ഉറപ്പാണ് കോ
ഓഫ് ആക്കാ ഇവടെ